ഹലോ ആ കേൾക്കുന്നില്ലേ.
ആഹ് കേക്കുന്നുണ്ട് ഇപ്പൊ. എന്താ പണി.
എന്താ അവിടെ ഇങ്ങനെ ഇരിക്ക-കൊച്ച നോക്കി കൊച്ചിന നോക്കി. ഇടെ ഇരിക്കുന്നുന്ന് പണിയൊക്കെ ഒതുങ്ങി ഉം.
ആ ഫുഡായോ.
ആഫുഡൊക്കെയി.
എന്താ ഫുഡ്.
ഫുഡ് രാവിലെ ഇന്നലെ വെച്ച മീൻകറിയുണ്ട് ചോറുണ്ട് തോരനുണ്ട് ബീ ട്ട് തോരനും വെച്ചു. ഞാനും കൊച്ച് തന്നെ ഉള്ളു അപ്പ പിന്നെ അത് മതി ഊൾ വൈകിട്ടേ ഉള്ളൂ.
ആ ഇന്ന് മഴണ്ടോ.
ഇല്ല മഴൊന്നുല്ല. ഒന്ന് വെയില് വരും ഒന്ന് വെയില് വരും ഒന്ന് ഇരുണ്ട്‌ മൂടും. പിന്നെയും വെയ്ലരും. അങ്ങനെ ഇരിക്കുന്നു ആ സത്യം.
അയ്നെകൊടൊക്കെ പുറത്തേക്കൊക്കെറങ്ങാലോ.
ആ. അവിടെ പണിയൊക്കെ കയിഞ്ഞോ.
ഫുഡ് ഉണ്ടാക്കികൊണ്ട്ക്ക.
ഏ എന്താന്നു കാര്യായിട്ട്.
ചിക്കനാണ്.
ഉം. ഓ ഓ ഒരു കൂട്ടം കറിയ മതി ആനു ഫോണ് കൊടുക്കാന്.
ആശരി ആ ഒരു കൂട്ടം കറി മതി. ഉ ചെലപ്പൊക്കെ അങ്ങനെ ഇണ്ടാക്കും. ചിക്കന ആകുമ്പോ തോരന ഒന്നാരുക്കും വേണ്ട.
വേണ്ട. ഉം
ഇനി അലക്കാനും കുളിക്കാനും. തൂത്ത് തുടയ്ക്കാനൊക്കെ ഉണ്ട്.
ആ ഇവിടെ അലക്കലൊക്കെ കഴിഞ്ഞു.
ഏ വാഷിംഗ് മെഷീനാണോ.
ഉ വാഷിംഗമെഷീനുണ്ട് അല്ലാതെ ചെയ്യാന. ഇല്ലല്ല വാഷിംഗ്‌ മെഷീൻ ഉണ്ട് പക്ഷെ അ എനിക്ക് തോന്നിയാലേ അലക്കു. എന്തോ
ആഹ. ഞാനും കല്ലുമ്മലക്കേണ്ടത് കല്ലുമ്മലലക്കൂ അല്ലാത്തത് മഷീനിലിടു.
ആഹ.
അതെ അങ്ങനെതന്നാ ചെയ്യല്.
കൂടുതലൊക്കെ ഉണ്ടെങ്കിലും മെഷ്യല്ട്ട് കഴിവുള്ളൂ.
ആ അതെ അതെ.
നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും കരണ്ട് ബില്ല് നല്ല ഹൈ ലെവൽ.
ആഹ അതെ അതെ ഞങ്ങൾ.. ക്ക് അയ്യായിരം രൂപയൊക്കെ ഉണ്ടാവലുണ്ട്
ആ ഞക്കിപ്പ ഇന്ന അടക്കണം ഇന്നലെ അടക്കേണ്ട ദിവസം ആ തി എഴുന്നൂറ്റി അമ്പത് രൂപ
ആ
ആ പപ്പാപ്പാ മിണ്ടല്ലെ
ഏ
കൊച്ചിനോട് പറയാം മിണ്ടല്ലേന്ന് പറയാ അവനിങ്ങനെ കൊച്ചണ്ട ആയിക്കോണ്ടിരിക്ക
സോളാർ വെച്ചിട്ടുണ്ട് ഞങ്ങള്
ആഹ
കൊച്ചിന് ഫോണ് കിട്ടാനായിരിക്കല്ലേ
ആ ജോണി ജോണിയെസ് പ്പപ്പ വെച്ച കൊടുക്കണം അംഗലവാടി പോവാ ആണെങ്കി കൊഴപ്പല്ല ഇല്ലില്ല പപ്പ പണിക്ക് പോയി ഞാനും കൊച്ചും തന്നെ ഉള്ളു ഇനി രണ്ടു പേരും മോളും പപ്പയൊക്കെ വൈകിട്ടേ വരാ
ആഹ
ഉ ഇല്ല ആരും ഇല്ല രണ്ടുപേരും കൊണ്ട് യി ഉം
ഉച്ചക്ക് ശേഷം ഫ്രീ ആയിരിക്കല്ലോല്ലേ
ഉച്ചക്ക് ശേഷം ഫ്രീയാന്ന് പറഞ്ഞാ ഒരു പെണ്ണ് വരാനാകുമ്പോത്തേക്കും നാല് മണിയ ആകുമ്പോഴത്തേക്കും പിന്നെ ചായ വെക്കണം പിന്നെ വന്ന് കഴിഞ്ഞാൽ കുളിപ്പിക്കണം വിഷക്കെ ഒന്നോന്ന അതിന എന്തേിലും ഉണ്ടായി കൊടുക്കണം
എന്താ സ്നാക്സ് ണ്ടാക്ക
ദോഷമാവ രിപ്പുണ്ട് രാവിലെ ഉണ്ടാക്കിയേ
അത് കഴിക്കോ
ഉം ആഹ അത് കഴിച്ചോളും
ദോശക്ക എന്ത സാ
ഏ സാമ്പാറ ഒന്നും ഉണ്ടാക്കില്ലാ നമ്മ ചട്ടിന ഉണ്ടാക്കായിരുന്നു രാവിലെ
അതാണല്ലോല്ലേ എളുപ്പം
ഉം
കൊച്ചിനേ വെച്ചാവൂലേലോ
കൊച്ചിനെ അവക്ക് സാമ്പാറ മതിന്ന് പറയും പക്ഷെ നമ്മുക്ക് ഉണ്ടാക്കാനുള്ള നേര ഉണ്ടാവല മോനാ രാവിലെ ഓ വ എണീപ്പിച്ചൊന്ന് പല്ല് തേപ്പിക്കണേൽ ഇചിരി പണിയാ
ഉം രാത്രി വൈകോ കിടക്കാന്
ആ രാത്രി താമസിക്കും കിടക്കാന് രാവിലെ ഏഴ മണിയാവവുമ്പോ വിളിക്കും വിളിച്ച കഴിഞ്ഞാല് എണീ ക്കണെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പല്ല് തക്കണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചായ കുടിക്കണമെങ്കില് അപ്പത്തേക്കും സമം എ് മണിയാവവും എട്ട് മണിക്ക് ഡ്രസ്സ് മാറാൻ കയറിിട്ട് ഡ്രസ്സ് വിട്ട് മുടി കെട്ടി വരുമ്പഴത്തേക്ക് എട്ടരയാവും
ആഹ ചെറിയ കുട്ടികളല്ലേവർക്ക് ഓല്ക്ക് ന്തി നൊരു താമസായിരിക്കല്ലോ
ആ അതെ അതെ നല്ല സ്വഭാവത്തിൽിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രസ് ക്കെടും പെട്ടെന്ന് എല്ലാം ചെയ്തു തരും ചെയ്തോളും നമ്മ ഒറ്റക്ക ഉള്ളൂ സമയം ഇല്ലാന്ന് കാണുമ്പോ പ്രത്യേകപള്ളേര് അങ്ങനെ തങ്ങി തങ്ങി തങ്ങി അങ്ങനെ നിക്കും
മടിയ എന്നും രാവിലെ എണിക്കുമ്പോ പറയും ഞാൻ പോവ ത്തില്ല ഞാൻ ഇന്ന് പോവുല നാളെ പോവാ ഇന്ന് പോവൂല ന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പിന്നെ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പല്ല.
ആ വാട്സ അപ്പിൽ ന്റെ ഫ്രണ്ടിനോട് ഹലോ
ഹലോ
പിന്നെന്താ
പിന്നെ അങ്ങനൊക്കെ പോവുന്നത് എല്ലാടത്തുള്ളപ്പ എന്റെ കെട്ടിയോൻ ണ്ടെകി എന്നോട് ചോദിക്കും ആരാ എന്താ ന്നൊക്കെ.
ആ
അവര് കേക്ക്ണ്ണൂല്ലാ അറിയ്ണ്ണൂല്ല അതുകൊണ്ട് കഴിച്ചിലായി ഇനിയിപ്പോ അമ്മായപ്പ അമ്മായമ്മനും ഇവിടെ ഇല്ല അതും അവരൂണ്ടെങ്കിൽ അവരുടെ മുമ്പിലൊന്നും സം സരിക്കൂല ഞാൻ കോൾ ഇടുക്കൂലാ.
ഞാനും
ഉം ഇവിടെ അവര് ഇല്ലാതോണ്ടാണ് എല്ലാരിംഎല്ലാ എത്ര പേര ഇപ്പൊ വിളിച്ച എല്ലാരോടും സംസാരിക്കുന്നുണ്ട് ഇപ്പം